കേക്കാ
ഓക്കെ ആ നമുക്ക് ഓക്കെ പറഞ്ഞോളൂ
ഇനി നമുക്ക് ഓവർ യൂസ് ഓഫ് ഫോണിനെ പറ്റി സംസാരിച്ചാലോ
യെസ് യെസ് ഫോണിന്റെ അമിത ഉപയോഗത്തെപ്പറ്റി സംസാരിക്കാം ഓക്കെയാണ്
ഓക്കേ അത് അതാമ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ
അതെ ഈ ഇത് ഈ ഫോൺ ഇല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ അതൊരു പരിധി കഴിയുമ്പോള് ആഹ് ഏഹ് എല്ലാവർക്കും പ്രശ്നങ്ങളാണ്
സത്യം ഞാൻ ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരുവായിരുന്നു അപ്പൊ ആഹ് ഒരു രണ്ട് വയസ്സ് ആയിട്ടില്ല ആ കുട്ടിക്ക്
ഉം
അപ്പോ എൻ്റെ നേരെയൊ എൻ്റെ ട്രെയിനിൽ ഞങ്ങളിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം ഈ കുട്ടി അമ്മേം വന്ന് ഇരുന്നത് ഇരുന്നത്
ഓക്കെ
അപ്പോ ഈ കുട്ടിയാണെങ്കിൽ അത്രയും നേരം കരയ്ന്നൊക്കെയിണ്ട് അപ്പൊ ഇവരിങ്ങനെ എടുത്ത് ഏഹ് തട്ടിയൊക്കെ ഉറക്കാനൊക്കെ ശ്രമിക്കുന്ന് അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നൊക്കെ ഇണ്ട് ഈ കുട്ടീനെ
ഉം ഉം ഉം ഉം
പക്ഷെ പെട്ടെന്ന് കുട്ടിയുടെ എടുത്ത് കുട്ടീന്റെ ആരോ ഇനി ഐ ഡോൻ നോ ആരാന്ന് എനിക്കറിയില്ല കുട്ടിക്ക് ഒരു ഫോൺ കൊണ്ട് കൊടുത്ത്
അപ്പം യൂട്യൂബില് എന്തരോ ഏതോരു കാർട്ടൂണി ട്ടിക്കാ ഇവര് ഇപ്പോ കുട്ടി ഒന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതിന്റെ എടേക്ക് നമ്മളെ ആഡ് വ വരുല്ലോ വൺ മിനിറ്റ് ഈ ഈ കുട്ടിയാണെങ്കിൽ ദേഹം ഫുള്ളങ്ങ് വെറയ്ക്കുവാ ആ ആഡ് വരുന്നൊരു ഒരു ഒരു മിനിറ്റ്
ഓക്കെ
ദേഹം ഫുള്ള് വിറച്ചിട്ട് എന്തൊക്കെയോ ഭയങ്കര ദേഷ്യത്തില് പറയുവാ ആഹ് കുട്ടിക്ക് സംസാരിക്കാൻ രണ്ട് വയസ് പോലും ആയിട്ടില്ല
ഉം
എന്നിട്ട് ആ മടിലിരുന്നിട്ട് ചവിട്ടുന്നു എങ്ങനെയെങ്കിലും ആ ഒരു മിനിറ്റ് അവൻ ഒരു സെ മിനിറ്റ് അവൻ കാണിച്ചത് വെച്ചിട്ട് ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ടങ് എനിക്ക് ആലോചിക്കാൻ പോലും ഒക്കുന്നില്ലരുന്നു എന്തോ വലിയ അസുഖം വരുന്നൊരു സമയത്ത് നമ്മളിങ്ങനെ ശിവറൊക്കെ ചെയ്ത് അങ്ങനെ ആവത്തില്ലേ ബോഡി?
ഓക്കെ.
അതുപോലെ പക്ഷേ ആഡ് മാറ്റി. അ ഇപ്പോളെ ആ വൺ മിനിറ്റുള്ള ആഡ് പോയിക്കഴിഞ്ഞ് വീണ്ടും ഇത് ് വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ പഴേ പോലായി അവൻ വീണ്ടും ചിരിച്ച് കളിച്ച് കാണുവാ പക്ഷെ ഇത് ഒന്ന് ആ ഒര് ഒര് മിനിറ്റ് മാറിയപ്പോ തന്നെ അവൻ്റെ ആ ഒരു മനസ്സിലുണ്ടായ ആ സാധനം അത് കു ആ കുഞ്ഞിലെ തന്നെ ആ ഫോൺ കൊടുത്ത അങ്ങനെ ആക്കിയത് കൊണ്ടാണങ്ങനെ വന്നത് കരയുമ്പോ കരയുമ്പോ നമ്മള് ഫോൺ കൊടുത്തിട്ട്.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
അപ്പോ ജനിക്കുന്ന പിള്ളേര് തൊട്ട് പ്രായമായവർ വരിപ്പോ ഫോൺ ന്ന് പറഞ്ഞാ ആ കുട്ടികളൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും എന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ണും എല്ല എല്ലാ ബോഡി പാർട്ടിനെം അത് അഫക്ടെയ്യത്തില്ലേ?
അതെ അതെ അതെ. ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ആ ് ഡിജിറ്റൽ ് എന്താ പറയാ ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് ഭയങ്കര ആഹ് സ്കെയറ്യാണ് ഇനിക്ക് തോന്നുന്നു നമ്മളുടെ- ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മളുടെ പാഠപുസ്തകങ്ങളെല്ലാം പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പേപ്പറായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യേണ്ട ഒരു സാധനാണ് ഡിജിറ്റൽ ഡിസി പ്ലിനെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ ലിട്രസി എന്ന് പറയുന്നത്. അതിപ്പം ് ഒരു വയസ്സുള്ള കുട്ടി ആയിക്കോട്ടെ എഴുപത് വയസ്സിലുള്ളരു ആരോ ആയിക്കോട്ടെ അവർക്ക് ഇതില്ല എങ്കില് ഏ എന്താ ഒരു എല്ലാവർക്കും ഒരു പോലെ ് ഇത് ഒരു പോലെ എഫക്ട് ചെയ്യണമെന്നില്ല. ഇപ്പം ് ഇപ്പം ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ല അത് ഡിജിറ്റലി ഫുൾ ഡിജിറ്റലി ഫുൾ ഇൻവോൾഡാണങ്ങനെ ് ഡിസ്ട്രാക്റ്റഡായിട്ട് ് അല്ലെങ്കിൽ എപ്പോളും എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കണം ഇനി എനിക്ക് തോന്നുന്നു അങ്ങനെ ഡിജിറ്റലി എപ്പളും ഇൻവോൾഡായിട്ടിരിക്കണം ആ കുട്ടിക്ക് അതുകൊണ്ടാണ് ഒരു സമയം അത് ആ ഫോണന്ന് മാറ്റിയപ്പോഴത്തേക്ക് പിന്നെ ആ കുട്ടി ് ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ് ആ അപ്പം ് ഈ നമുക്ക് ഒരു- പത്ത് ഇരുപത് ഇരുപത് തൊട്ട് മുപ്പതുള്ളരിൽ മുപ്പത് ആഹ് വരെ പ്രായമുള്ളവരിൽ കാണുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അതായത് നമ്മള് ഒരു ഒരു സമയം വരെ ഫോൺ ഉപയോഗിക്കാതെ കളിച്ചും ചിരിച്ചും അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നമ്മള് ജനിച്ചൊരു സ ജനി ച്ച് വളർന്ന് ഒരു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് സഡനായിട്ട് നമുക്കൊരു ഒരു ഒരു ഡിജിറ്റൽ വേൾഡ് വരുന്നു നമ്മളുടെ പഠിത്തം അതിലായി നമ്മളുടെ വർക്ക് ക്കതിലായി നമ്മളുടെ ് ഇപ്പം ഒരു ബാങ്ക് ട്രാ ട്രാൻസ് ട്രാൻസാക്ഷന് പോലും നമ്മുടെ കയ്യിലൊരു ഫോൺ അത്യാവശ്യം ഉള്ളൊരു സംഭവാണ് ഈവൻന്തോ നമ്മള് ഇത് ഒരു ദെവസം ഏഴ് മണിക്കൂർ ഉ ഉപയോഗിക്കുന്നില്ല എങ്കിലും ഇവരിലും കാണുന്നൊരു പ്രശ്നമാണ് ഡിജിറ്റൽ ഡെമെൻഷ്യ എന്ന് പറഞ്ഞാല് നമ്മളെന്തെങ്കിലും കാര്യങ്ങള് ് നോ കാര്യം ഫോണിലേക്ക് നോക്കാൻ വരാണ്. ആ ആ നമ്മള് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ഇതെങ്ങ് മറന്നു പോവും. നമ്മള് പിന്നെ പിന്നെത് കൊറ് ആ എ ഫോൺഎടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് മറന്നു പോവും. പിന്നെ നമ്മളിത് നോക്കത്തില്ല പിന്നെ നമ്മള് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇത് നോക്കാനായിരുന്നല്ലോ ഫോൺ എടുത്തത്. എന്നുള്ളൊരു സംഭവം പിന്നൊരു തോട്ട് വരുമ്പളായിരി ക്കും നമ്മള് അയ്യോ ഇത് അങ്ങനെ ആരുന്നല്ലോ എന്നെരു സംഭവം വരത്തെ ആഹ് എനിക്ക് തോന്നി ഇപ്പം ഇതൊരു ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത് വയസ് വരെയുള്ള ആൾക്കാരിൽ ഇത് കോമൺ ആണ്, ഈ ഒരു അ എന്താ ഈ ഒരു വേ ഓഫ് ഡിജിറ്റൽ ഡിസോർഡെറെന്നാണോന്നേനിക്ക് പറ എനിക്ക് ഡിസോർഡർ ആണോന്നൊന്നും എനിക്ക് അറിയില്ല. അതൊരു സ്റ്റേറ്റ് ആണ് ഡിജിറ്റൽ ഡിമെൻഷ്യന്ന് പറയുന്നത്. അപ്പം എ പല പല പ്രായക്കാരിലും ഇത് പല തരത്തിലാണ് എക്സ്പ്രെസ്സ് ആവുന്നത്. ഓവർ യൂസ് അമിത അമിതമായിട്ട് ഇത് ഉപയോഗിക്കുന്നു ഇത് എന്താ പാരലൈസ്ഡായി പോകുന്നവരൊ കേസ്കളുണ്ട് അതായത് ഈ ഏഹ് ആഹ് അ ഒരുപാട് പ്രായമുള്ളവരൊക്കെ കൊറ്ച്ച് എക്സസൈസ് ഒക്കെ ചെയ്താലല്ലേ അവർക്ക് അറ്റ് ലീസ് നടക്കാനെങ്കിലും പറ്റുള്ളൂ. അങ്ങനെയിര്ന്ന് ഫോൺ ഉപയോഗിച്ചാല് അ അവരുടെ മസിൽസ് അല്ലെങ്കി അവരുടെ ബോൺ ഒന്നും ബോൺസ് ഒന്നും വർ ക്ക ഒ ഒന്നും ഫങ്ഷനിങ് ആകുന്നില്ലന്നെങ്കിൽ അവരുടെ എന്താ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു മെറ്റബോളിസംതന്നെ നെലയ്ക്കുകയും അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ അവര് പെട്ട് ഫുള്ളി ഡിസ്ട്രാറ്റ്ഡ് ആയിട്ട് മ് ആ പാരലൈസ് റ്റായി പോകുന്ന കേസുകൾവരെ നമ്മൾക്ക് ഇപ്പം കാണാൻ സാധിക്കും. ഭയങ്കര സ്ന്റെടിയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്താചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മക്ക് നമ്മള് ചെലപ്പോം അ അമിതഉപയോഗം കാരണം എടയ്ക്ക് അ ഇതിനെ അണിന്സ്റ്റാ റ്റാളെയായിരിക്കും അല്ലെങ്കി സ്വിച്ച്ഓഫെയ്ത് വെക്കുവായിരിക്കും. അല്ലെങ്കിൽ ടിമോട്ട്ഡിസ്റ്റർബ് ഇടുവായിരിക്കും പക്ഷേ ഇതൊന്നും ഒരു കംപ്ലീറ്റ് സൊലൂഷനാവുന്നില്ലല്ലോ ഇതിന്
ആവുന്നില്ല പക്ഷേ ഒരു ടൈമില് ഞാനിതിനൊരു എക്സാമ്പിൾ ആ കാര്യം ഒരു ടൈമില് എന്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നയൻ ഹവർ എയ്റ്റ് ഹവർ ഇത്രയുവൊക്കെ ആയിട്ടുണ്ട് ഒരു ടൈമിൽ.
ഓക്കെ ആ യെസ് യെസ് കേക്കാം.
ആ അപ്പം പിന്നെ ഞാൻ തന്നെ ഈ സ്ക്രീൻ ടൈം നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഫ്രണ്ടില് ഞാനത് എടുത്തിട്ടിട്ടു. ഏഫ് സ്ക്രീൻ ടൈം എപ്പളും കാണാൻ വേണ്ടിയിട്ട്.
ന്നിട്ട് ഞാൻ നോക്കുമ്പോ എയിറ്റ് ഹവർ നയൻ ഹവർ ഇങ്ങനെ ഇങ്ങനെ നിക്കുവ. അങ്ങനെ എനിക്ക് തന്നെ ഞാൻ തന്നെ വിചാരിച്ച് ഇതെങ്ങേനെ ഇങ്ങനെ ആവുന്നത് നീ ഒന്ന് കൊറക്കെ കൊറക്കെ കൊറക്കെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിന്നെ ഞാൻ ഏഹ് കൊറെ ബുക്കുകൾ വായി വാങ്ങിച്ചിട്ട് ഇത് വായിക്കാൻ തുടങ്ങി.
ഓക്കെ
അങ്ങനെ എങ്ങനെയെങ്കിലും എന്റെമൈന്റ് പിന്നെ എങ്ങനെയെങ്കിലും ഇത് കൊറയ്ക്കണം എന്നൊരു മൈന്റ് മാത്ര ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഞാൻ വെറുതെ ആവശ്യവുള്ള കാര്യങ്ങൾ ഓ എടയ്ക്ക് മാത്രം കൂടുതലും ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് സിനിമ ഇങ്ങനെ മാത്രമായിരുന്നു എന്റെ മൈൻഡില്.
ഉം ഉം അ ഈ അത് നമ്മുക്ക് നോക്കാണെങ്കില് മ് ഏഹ് ഇപ്പം അമിത ഉപയോഗം ഒരു പോസറ്റീവ് സൈഡിൽ നടക്കാം നെഗറ്റീവ് സൈഡിൽ നടക്കാം. അതിനെ ആ റീസെന്റ് ആയിട്ട് ഞാൻ വായിച്ചൊരു സംഭവാണ് ബ്ലൂംമെന്റ്ഡൂം സ്ക്രോളിങ്. ഈ ഈ ബ്ലൂ സ്ക്രോളിംഗ ന്ന് പറയുമ്പോ നമ്മള് സ്ക്രോൾ യ്ത് കൊണ്ട് നമുക്ക് നോളജ് കിട്ടുന്നൊ ഒരു ഇത്. അതെ നമ്മള് ഫോൺ ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമ്മ ഫോണെന്ന് പറയുന്നൊരു സാധനം ഇതിന് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ അപ്പം നമ്മളി ഫോണിലൂടെ നോളജ് അഥവാ അറിവ് കൂ കൂട്ടുക എന്ന് പറയുന്നതിനാണ് നമ്മ ഡൂമ്സ്ക്രോൾ ബ്ലൂമ് സ്ക്രോളിംങ്ന്ന് പറയുന്നത് പക്ഷെ ഇന്ന ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡൂം സ്ക്രോളിങ്ങ് അതായത് അനാവശ്യമായിട്ട് നമ്മൾ റീൽസ് അനാവശ്യമായിട്ട് നമ്മള് റീൽസ് കാണുകയും അതായത് ഒരു മുപ്പത് സെക്കൻഡ് റീല് കാണാനുള്ള ക്ഷമ പോലും കാണിക്കാതെ നമ്മളിങ്ങനെ അൺവോണ്ടഡ്ലി സ്ക്രോൾ ചെയ്ത് പോവില്ലേ അതിനാണ് ഡൂം സ്ക്രോളിങ്ങ് ന്ന് പറയുന്നത് അപ്പം ഈ ആഹ് പിന്നെ നമ്മടൊരു ഡൈലമയാണ് അതായത് നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ ടൈം നമ്മൾ നോക്കാണെ ചെലപ്പോ നമ്മള് പഠിക്കാൻ ഉപയോഗിച്ചതാകാം. അൽ അല്ലെങ്കി അതൊരു പോസിറ്റീവ് സൈഡിൽ എടുത്തു നോക്കയാണേ പഠിക്കാൻ ഉപയോ ബട്ട് സ്റ്റിൽ നമ്മൾ ഇങ്ങന സ്ക്രീൻ ടൈം കാണുമ്പോ നമ്മക്കുള്ളിലോരു ഓഹ് ഒരു പശ്ചാത്താപാണ് നമ്മൾ ഇങ്ങനെ ഇത്ര നേരം ഫോൺ ഉപയോഗിച്ചല്ലോ എന്നുള്ളരുത്
അതെ ആഹ് അങ്ങനെ ഞാൻ ഇപ്പോ ഇപ്പോ പിന്നെ ഞാൻ കൊറച്ച് എനിക്ക് ആവശ്യത്തിന് മാത്രം ഫോൺ എട്ക്കാ അല്ലെങ്കിൽ ഒരു ടെൻ അങ്ങനെ ഞാൻ എല്ലാ ആപ്പിലും ടൈം സെറ്റ് ചെയ്തു ഇത്ര ടൈമിലെ ഇത് ആവുമ്പോ പിന്നെ നോട്ടിഫിക്കേഷൻ വരും അത് ഓട്ടോമാറ്റിക്കലി ലോ ആവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പൊ ഇപ്പോ ടു അവർല്ല് ത്രീ മിനിമം ത്രീ അവർ അതിന് മുകളിൽ ഞാൻ ഒരു പത്തുസായിട്ട് പോയിട്ടേ ഇല്ല പത്തൂസം പതിനഞ്ചുസായി അത് തോടങ്ങിട്ട്
ഓക്കേ ഗുഡ് അതൊരു ഒരു ലോങ് എന്നെ കൊണ്ടൊന്നും അത് പറ്റില്ല ഞാൻ കൂടിപ്പോയ ഒരു ഒരാഴ്ച ചെയ്യുമായിരിക്കും അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ക്രീൻലായത് കൊണ്ട് ഒരു ഒരു ഡെയിലി ആവറേജ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് അഞ്ച് മണിക്കൂ ക്കൂറായിരിക്കും അതായത് ഒരാഴ്ചയിൽ മുപ്പത്തഞ്ച് മണിക്കൂർ ഞാൻ ഫോൺ സ്ക്രീൻ ടൈമിലായിരിക്കു മ്
ആഹ് ആരാ
ഞാൻ അതായത് ഒര നമ്മളിപ്പം ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ അഞ്ച് മണിക്കൂർന്ന് പറഞ്ഞാലും ആഹ് ആഹ് ഒരു ആഴ്ചയില് ഇപ്പം ഫോർ എക്സാമ്പിൾ മൂന്ന് മണിക്കൂർ എടുത്ത് നമ്മള് സോ സ്ക്രീൻ ഉപയോഗിക്കുന്നെങ്കില് ആഴ് ഒരാഴ്ച റേറ്റിംഗ് എട്ക്കാണെങ്കി ങ്കില് ഇരുപത്തൊന്ന് മണിക്കൂറാണ് നമ്മൾ ഫോണിൽ ഉപയൊ ഉപയോഗ ഫോൺ ഉപയോഗിക്കിന്നത് വിച്ച് ഈസ് നമ്മുടെ ഒരു എന്റയർ ഡേ ആണ് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദെവസം അപ്പം ഒരാഴ്ച കണക്കെടുക എടുത്തു നോക്കാണെങ്കില് ഒരു ദേവസം നമ്മള് ഫോൺലായിരുന്നു മന് മനസ്സിലായോ അങ്ങനെരു നാലാഴ്ച എടുത്ത് നോ ക്കാണെങ്കില് എന്തോരം ദിവസം അപ്പൊ നമ്മൾ എന്തോരം ദെവസങ്ങള് ഫോണില് മാത്രയിട്ട് ഏഹ് പോകുന്നു ഒതുങ്ങിപ്പോകുന്നു
പക്ഷേ ഐ തിങ്ക് ഇപ്പോൾ ഏഹ് ആൾക്കാരിങ്ങനെ ന്യൂസ് പേപ്പറ് വായിക്കുന്നെനെക്കാട്ടിയും കൊറഞ്ഞിരിക്കുന്നത് ഇപ്പൊ യൂട്യൂബ് ഇൻസ്റ്റലൊക്കെ
അതെ ആൾക്കാരുടെക്കെ ഒരു സോഷ്യൽ ഫ്രീഡിങ്ങും ഏഹ് ഈ മീഡിയായി മാറിക്കഴിഞ്ഞു പ്പം ആഹ് പത്രങ്ങൾ പോലും ആൾക്കാരും വരുത്തിക്കുന്നില്ല എനിക്ക് തോന്നുന്നു. ഒരു പത്ത് പതിനഞ്ച് വ ഷം കൂടെ കഴിയുമ്പഴത്തേക്ക് കാരണം ഡീഫോറസ്റ്റേഷൻ ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട്. നമുക്ക് ഇനി പത്രങ്ങൾ എഹേം അല്ലെങ്കിൾ അല്ലെങ്കില് ബു ക്കുകളുടെ ഒക്കെ ഉപയോഗം കൊറയുന്നൊ ഒരു സമയത്തിലേക്ക്, പിന്നെ ഈ മീഡിയയിലേക്ക് വരും കാര്ണം ആൾക്കാര് കിൻഡിലൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചുടങ്ങി. ഏഹ് ഏഹ്. ഈ ന്യൂസ് പേപ്പേഴസ് വാ വരുത്തി ഡൗൺലോഡ്യ്ത് വായിക്കുന്നു. അപ്പം അങ്ങനെ സോഴ്സസ് ഉണ്ടാകുമ്പൾ ആൾക്കാരോ ഡെഫിനറ്റ്ലി ദേ യിൽ ഗോ ഫോർ ഈ മീഡിയ. അത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. മറ്റേത് കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്. വിച്ച് ഈസ് ഓൾസോ ക്രിയേറ്റിംഗ് എ ബാഡ് എൻവയോമെന്റൽ ഇമ്പാക്ട്. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും ഒണ്ട്. നമ്മൾ അറിയാൻ പറ്റില്ല നമുക്കൊരു പത്ത് ഏഹ് കൊല്ലം കഴിഞ്ഞ് നമുക്ക് നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ ഏഹ് കഴിഞ്ഞ ഏഹ് പത്ത് വർഷം മുന്നേ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? ഫോൺ പോലും ഇല്ലായിരുന്നു കയ്യിലൊന്നും. ഇപ്പം ഫോണൊക്കെണ്ട് കയ്യിൽ
എന്റെ ചെറുതിലേ ഒക്കെ ഞെക്കുന്ന ഫോണൊക്കെ ആയിരുന്നു കീപാഡയിരുന്നു.
അതെ അതെ
പിള്ളേര് ജനിക്കുമ്പ തന്നെ ഓഹ് എന്തക്കെയാ?
യെസ്. ഓക്കേ ദെൻ താങ്ക് യൂ.